എന്തൊക്കെ സുഖല്ലേ ആഹ് കൊറെ നേരായി ഞാൻ ഇങ്ങക്ക് വിളിക്കലൊടങ്ങിട്ട്
ഭക്ഷണം കഴിച്ച
ഏഹ്
ഭക്ഷണൊെക്കെ കഴിച്ചു.
ഏർ കഴിച്ചു കഴിച്ചു നല്ല പത്തിരിയും കറിയും ഞാൻ സത്യത്തിൽ പറയാ തല വേദനയിറ്റ് കിടക്കയിന് ഉച്ചക്ക് ഞാൻ ഓളോട് പറഞ്ഞിലെ അപ്പൊ തലവേദനെയിട്ടു വേജ്‌ജയ്ന് അതെയ ഒരു സൈഡ് വേദന ഏറ്റവും ഞാൻ പറഞ്ഞ കെടക്കാഞ്ഞിട്ടും കെടക്കട്ടെന്ന് നറഞ്ഞീലെ അങ്ങനെ പിന്നെ ആ കെടുത്തം കെടന്നിട്ട് പിന്നെ ബാങ്കോടുത്തിട്ട് നീച്ചു താങ്കടുത്തീ്പന്ത മണോടാക്കീ വെച്ചവാ ഫ്രിഡ്ജീനാണെങ്കി ഇറച്ചി കിട്ടുനൂല്ല തീരെ വെജ്ജടാ ജ്ജ് പോയിറ്റ്
ഉം ആഹ്
അടിച്ചണ്ടന്ന് മപ്പോ പറഞ്ഞന്ന ഓർഡറോഡുക്ക പൊറോട്ട കിട്ടൂലാണറഞ്ഞു
ആ ആഹ ആഹ മറ്റെന്താായതോ എന്നിട്ട് എന്താ ചെയ്തൂ?
എന്നിട്ട് ഞാന് വേഗം പൊടിക്ക് വള്ള ള്ളം വച്ചി
ആഹ് പത്തിരി ചിക്കൻ കറി ഉണ്ടാക്കിയോ? റേഞ്ചിന്റെ പ്രശ്നണ്ട് തോനുണ്ട്
ഹ്മ് പോത്താണ് ഇവിടെള്ളത് കോയി വേറെ അ കൊണ്ടരിച്ചിട്ട് ഞാന് ഉണ്ടാകറി ഉണ്ടാക്കി പൊരിക്കടിയൊക്കെണ്ടാക്കി
ആ
ഉള്ളി വട ഇണ്ടാക്കി ച്ച്ണ്
കഴിഞ്ഞലെ സുഖായിട്ട് അപ്പ എല്ലാർക്കു ഉണ്ടായിന്നോ നോമ്പ് റൈഞ്ച് കിട്ട്ണില്ലല്ലോ
നിങ്ങള് ഇപ്പെന്തേണ്ടാക്കി
ക്കി ഇവിടൊക്കെ താല്പര്യ അതാ ബിരിയാണിയോട്
ബിരിയാണിയോടാണ് മക്കൾക്കൊക്കെ താല്പര്യന്നറിയ ബിരിയാണി ബിരിയാണി
അലോ
ആ ആ ആ കേൾക്കാല്യ ഹലോ ഹലോ എടുത്തു ടുത്തു നാർത്തെ ഇത്രേം കേട്ടിന്നില്ല എന്താ കംപ്ലൈന്റ് അറീല
അലോ
ആ ആ ആ
അലോ
ആ ആ അവിടെ റൈഞ്ചിന്റെ പ്രശ്നം ഇണ്ട് തോന്ന്ണ് ണ്ട് അതായിരിക്കും ഹലോ
അലോ
ആ ആ ആ പിന്നെന്താ വിശേഷങ്ങളൊക്കെ ഹലോ
ഹലോ ഹലോ
ഹലോ ഹലോ
അലോ കേൾക്ക്ണ്ടാ?
ആ ആ
ആ എന്തെ അവൊ റെയ്
എന്തർലാ ഇതിന്റെ സൗണ്ട് കൊറവിണ്ട് തോന്ന്ണ്ട്
എന്തില്
സൗണ്ട് കൊറവാണ് പറ്റ കൊറവാ
ആ എന്റെ ഫോണിന്റെ കൊഴപ്പാ എന്താണാവോലെ?
അല്ല അല്ല നേരത്തെ വിളിച്ചപ്പളുണ്ടായി
ആ ആ ആ അപ്പൊതില് സൗണ്ട് കൊറവിണ്ട് സംഭവം.
ഉം ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞാ?
ആ ഒക്കെ കയിഞ്ഞു ഞാനും ഇന്റെ മാപ്പളൊക്കെക്കൂടി ഇങ്ങനെ തിന്നു. കുളിച്ച് ചെക്കനൊക്കെ എന്തേ ആവോ പുട്ടും വെള്ളം ഇതൊക്കെ കുടിച്ചപ്പോ ജ്യൂസൊക്കെ കുടിച്ചപ്പോ പെട്ടെന്ന് ഒറങ്ങി. ഇക്ക് ഇഞ്ഞി ഒന്നും വാണ്ടാന്നർഞ്ഞിട്ട് ചെർതിട്ടാ. മറ്റൊല് ഇപ്പതാ ഇബടെര്ന്ന് എഴ്തേനി ഞാന് നോക്കി എഴുതാള്ളൊക്കെ പറഞ്ഞ് കൊടുത്തിങ്ങാണ്ട്
ആഹ്
ഞാനൊരു ചായൊടിക്കാൻ പോണി ചായൊടിയൊക്കെ കഴിഞ്ഞേന് ശേഷം ഇക്കും കാട്ടിക്കാണിംന്നറീണ്ട് അതൊന്ന് കൊളാക്ക നീന്തി വന്നിട്ട് വെള്ളത്തിലൊക്കെ കളിച്ച് വന്നപ്പൊ പയിത്ത തിന്നു. അന്ന് പിന്നെ വല്യേ അവശ്യണ്ടായില്ലല്ലോ ഇപ്പം എന്നിട്ടിപ്പം ഇന്റെ പണട്ക്കാൻ പോയിക്കാണ് എപ്പഴാ വന്നിക്കണത് അവനിനി നോമ്പർക്കാൻ നേരത്ത് അതും വെരീലാന്നൊക്കെ പറഞ്ഞീനി പിന്നെ കണ്ടിക്ക്ണ് ബാങ്ക് അല്ല കൊണ്ട്രാള്ളൊക്കെ ഞാൻ കൊണ്ട്രിച്ചിക്കിണ്. അങ്ങട്ട് പോവുമ്പോ മതീ പറയും.
കടന്നു വന്നിട്ട് ഇപ്പണ്ട്
ഏ ഇല്ലില്ല അതാ അവടെ ഫോൺമ്മേ കളിച്ച് കുത്തിരിക്കിണ്ടാവും.
ആഹ്
ഞാൻ ഒര് മണിക്ക് അടുക്കളേക്ക് ചായൊക്കെ വെച്ചൊടുത്ത് ഇപ്പൊ ഇങ്ങ്ടേക്ക് ഒന്ന് പോന്നതാ. ഒരാള് തിന്ന് പോവും പാത്രോം പ്ലെയ്റ്റും സാധനൊക്കെ അവിടെടും പിന്നെ അടുത്താള് വെരും അടുത്തത് തിന്ന് പോവും.
ങ്ങനെ അങ്ങനെ ഞങ്ങള് പിന്നെ ഒന്നിച്ച് ഒരുമിച്ചാ കഴി
അങ്ങനെല്ലാ നോമ്പറക്കുമ്പോ ഒന്നിച്ച് തിന്നും, പിന്നെ ആർക്കും വാണ്ട. അപ്പു മോനാദ്യം തിന്നികക്ക്ണ് ഓന് വൈകുന്നേരം സ്കൂളിട്ട് വന്നപ്പോ ഞാൻ തിന്നാൻ പറഞ്ഞപ് വേഗം കുട്ട്യാളിവിടെ കാത്തിക്കാണ് കുളിക്കാൻ പോവാൻ, കുത്തി മറിയാന്. അങ്ങനെ പോയി കുളി കെയ്ഞ്ഞ് വന്നപ്പോ നല്ല എർച്ചി ഓനങ്ങ് പള്ളറച്ചേറ്റിപ്പോയി ഏയ് ഞങ്ങളെ കൂടെ നോമ്പറക്കാറില്ല അത് കയിഞ്ഞ് ഞാനും മാപ്ലെം ഒരുമിച്ച് വെറുതെയല്ല ഇപ്പൊന്നും വാണ്ട വയറ് ഫുള്ളാണ്ന്നാണ് ഓൻ കെടന്നൊറങ്ങി ഞാനും മാപ്പിളീം ചീത്ത
ഇല്ല ഇബടെ പിന്നെ നോ ആഹ് നോമ്പറക്കുമ്പോ കഴിച്ചാ പിന്നെ ഇഞ്ഞി അത് കഴിക്കൂല.
ഇങ്ങളെന്തേണ്ടാക്കീന്? ഇങ്ങളെന്താണ്ടാക്ക്യേ?
ബിരിയാണി ഇണ്ടാക്കീന്ന് ഉം ബിരിയാണിയും ഫ്രൂട്ട്സളും ഇണ്ടായ്ന്നു. ഉം ആപ്പിളും പയം കൊണ്ട് ജൂസും അടിച്ചു ഉം ങേഹ് ഇനി നി നാളെ ഇനി നാളത്തെ പരിപാടി
ഏ
ഞ്ഞി നാളക്ക് അറിയാം
ആഹ് ശര്യന്നേ അത്ത അത്തായത്തിനോ അത്തായത്തിന് ന്താ വെക്കണ്ട്
അത്തായത്തിന് ഇന്നലൊന്നും കയിച്ചിട്ടില്ല ഇന്ന്പ്പൊ ഇന്ന് ബിരിയാണിണ്ട്.
അ ആ രാത്രി ചോറ് കയ്ക്കൂലേ അത്തായത്തിനൊക്കെ ഇബടങ്ങനാരും തിന്നൂല്ല.
ആഹ് ചോറ് ചോറുണ്ടെങ്കി ചോറെയ്ക്കും അയിന് ഇന്നലെ ആരും എണീറ്റിട്ടില്ലല്ലോ
ഏ ഏ അതെന്ത്
ഞാൻ സുന്നത്ത് നോമ്പ്ടുക്കുമ്പോ ഒന്നും അത്തായത്തിന് എണീക്കലില്ല. അ എണീക്കും പക്ഷെ ഒന്നും കയിക്കലില്ല ചെലപ്പോ ഒരു ബിസ്ക്കറ്റും ചായോ അങ്ങനെ എന്തെങ്കിലൊക്കെ ആയിട്ട്
ആഹ്
ഉം
വേറെന്തൊക്കെ വീട്ടിപോയില്ലേ
ഹലോ
ഹലോ എന്നോടാ
ഒന്നും നിന്റേല്ല്യല്ലെ
എങ്ങനെയാ ഇല്ല്യല്ല ബുദ്ധിയാ ഇല്ല പറഞ്ഞില്ലായിര്ന്ന് മരിച്ച് പോയി
പിന്നെന്താ അടുക്കളയില് ജോലിയൊക്കെ കഴിഞ്ഞില്ലേ ഹലോ
ഹലോ എങ്ങനെ
അടുക്കളയിലെ ജോലിയൊക്കെ കഴിഞ്ഞില്ലേ ന്ച്ച
ആഹ ഏ
ഉം
ജോലികയിഞ്ഞു
ആഹ നിസ്കാരം കഴിഞ്ഞിട്ടില്ലേ
ആ കളച്ചിയാ കളച്ചിയ
എന്റെതൊക്കെ കഴിഞ്ഞു ആ ഇക്ക മെസ്സേജ് ഇട്ടിട്ടുണ്ട് ആ ഇക്ക മെസ്സേജ് ഇട്ടൊണ്ടിരിക്കായിരുന്നു
അപ്പ അത് ന്റെ കോള് വീണ്ട്ളിക്കട്ടെ പോണ്
ഒൽ ഒളിക്കലില്ല ഒളിക്കലില്ല കോൾ വിളിക്കിന്ന്
ഇല്ല കൂടുതലും ഇങ്ങന വാട്സആപ്പ് യൂസ് ചെയ്യാലാണ്
ആഹ
ഉം വിളിക്കല് കെറവാ
ആഹ
ഉം അങ്ങനെ പോണ് ഞൻ എല്ലാതും കഴിഞ്ഞു എല്ലാതും കഴിഞ്ഞഞ് ഇങ്ങനെ പുറത്ത് ഇല്ല കൊറച്ച് മുമ്പ് ഒന്ന് ചാറി ഇ
ഏ അവിടെ നല്ലൊരു വെയ്ല് നല്ല മഴുവിന്റെ ആക്കും ആ നല്ലവെയിലുണ്ട്
ചെറുതായിട്ട് ചാറിപ്പോയി
നല്ല പെയ്ത് വ്ടാ
ആഹ ഉം രണ്ട് മൂന്ന് ദിവസമായിട്ട് മഴയൊക്കെ മാറി നിന്ന്ക്കണ് വെയില്ല പ്രാവശ്യ വർഷം ഉം പ്രാവശ്യ വർഷം
ഉന്നായിത്തന്നെ ആഹ
വീട്ട് പോവലില്ലേ
ഉ ഞാന് ഇാനപ്പൻ പോയിട്ടോന്നിക്ക ഓർക്ക് തന്നെ കുട്ടികൾക്ക് സ്കൂളുണ്ട് മദർസുണ്ട് ചിലർക്ക് മദർ ണ്ട് ചിലർക്കും സ്കൂൾ ഉണ്ട് ചെറിയ അഞ്ചത്തിന്റെ മോൾക്ക് സ്കൂളും മദർസും കൂടെ ഉള്ള ഇനെ ചേർത്തക്കണ് അപ്പോഓള് അറിയാം ഉ ഞാൻ വന്ന ശനിയാഴ്ച സ്കൂളുണ്ട്
അ
ഏ ആ ആ ശനിയാഴ്ച ഇല്ലെങ്കിലും എല്ലാവർക്കും ഉണ്ട അല്ലെങ്കിലും ഓടട്ടി കുട്ട വെള്ളിയാഴ്ചല്ല ശനിയാഴ്ച ഉണ്ട് പോളറി ഞാനല്ല അപ്പൊ അറിയണ്ട് ഞാൻ ഒറ്റക്ക് വരൂല എല്ലാരും കൂടെയാണ് കൂടുതല് ഒരാൾ ഒറ്റക്ക് ഇടത്തിയും അനിയത്തിയും ആ എല്ലാരും കൂടെ കൂടും അങ്ങനെ ഉണ്ടാവില്ല കൂടുതലും കുറ പേരുന്ന ആക്കാരും പോയിട്ടില്ല ഉ അനിയത്തി മാത്രം ഒര് അനിയത്തി മാത്രം ഒ അനിയത്തി ടൂർ പോയി ഇടത്തക്ക് പിന്നെ മരിയോനൊക്കെ വരാുണ്ടായിരുന്നു മരിയോനന്ന് പറന്നാല് പറത്തി നിക്കാഞ്ഞതാണ് അപ്പൊ പോലി ആണ്ട് പൂക്കും അവിടെ നിങ്ങുമ്പില് എല്ലാരും കൂടെ ആണ്ട് പോയിട്ടുണ്ടായി ആണ്ട് പോക്കും പിന്നെ ഓലരുറോക്കും ചെക്കനും കണ്ട് വേറെല്ല എന്തൊക്കെ പരിപാടി ഉണ്ടാക്കാൻ ഊള ഇള് വേരലക്കള കൂട് വന്നു പോവാ അവിടെ അടുത്ത തന്നെ ഞാനും പോയിറ്റില്ല വല്ല്യര്ന്നാക്ക് പെരട്ചൂട്ടി പോയ എർച്യൊന്നും ക്ട്ടൂല അതിച്ചിട്ടൊന്നല്ലട്ട വ്ട പിന്ന നല്ല കിട്ടാണ് പിന്നെ പുട്ടി മോനൊക്ക ച്പ്പ് ഓനർഞ്ഞ് ഞാം പള്ളിക്ക ത്ത് അറവ് കയ്ഞ്ഞല്ലാ ഞാൻ വരൂലാന്നർഞ്ഞി അപ്പൊ പെര്ന്നാക്ക്‌ പോ ഓനെ അവ്ടെ കെട്ന്ന് മാറിയാനെ അതൊക്കെ കാണാനുണ്ടാക് ക്കാനും കവറ് കെട്ടാനും പാക്കറ്റ് ആക്കാനും അങ്ങനൊക്കെ അങ്ങൻത്തൊരു ഇൻട്രസ്റ്റ് ള്ള ആള അപ്പൊ ആഹ് പോ ഏ ന്ന ആയ്ക്കോട്ടെ കാലയ്ട്ട് വർത്താന പർഞ്ഞൂട്